ലോ അലോ
ഹലോ
ആഹ് എന്തെക്കെ വർത്താനം?
നല്ല വർത്താനം എന്തെക്കെ ചായൊക്കെ കുട്ച്ചീലേ?
ചായ കുട്ച്ചീല്ല.
ആഹ് എന്തെ ചായ നിർബന്ധല്ല് ആഹ് ചായൊക്കെ കുടിച്ച്.
പ്പൊന്നൂല്ല ഉം.
ആഹ് ആഹ്.
ആഹ് പിന്നെ ഞമ്മള് വീട്ടിലില്ലായിരുന്നു ഉം എന്ത്?
പൊറത്ത് പോയേതെയിന്നോ?
ആഹ് പൊറത്ത് പോയിരുന്നു വരുമ്പൊ നേരം വെയ്കി അപ്പം പിന്നെ ഇ ചൂടൊക്കെയാണ് അപ്പൊ ചായ കുടിച്ചീല്ല മഴല്ലേന്ന്. ഭയങ്കര വെയിലിന്റെ ചൂടും ആഹ് ഇന്നലെണ്ടും ആഹ് രണ്ടു മൂന്നീസതീന് നല്ല വെയിലാണ് അപ്പം ഭയങ്കര ചൂടും ദാഹൊക്കെയാണ്. ചായ കുട്ച്ചീല്ല.
നൈസ്
പിന്നെ ചായ നിർബന്ധല്ല ട്ടോ ഞങ്ങള് ചായ അങ്ങനെ കുടിക്കല് നിർബന്ധൊന്നുല്ല ഞാൻ ചായ കുടി ക്ക് രാവിലെ ഒറങ്ങിയന് ശേഷം അവടെ ചായ വെണം. വല്ലാണ്ടെങ്ങനെ വൈകുന്നേരം ആഹ് ഇല്ല ഇല്ല.
ആഹ് ഇവടെ എൻക്ക് വൈകുന്നേരും രാവിലൊം ക്കെ നിർബന്ധാണ് ആഹ് അത് കുടിച്ച് ശീലായാപിന്നൊരു താണ്
അതെ ഞമ്മക്ക് പിന്നെ ചെറുപ്പം മുതലേ വീട്ടിൽ ആരും അങ്ങനെ രാവിലെ വൈകുന്നേരം ചായ കുട്ച്ച് ശീലിച്ചീല്ല ആണുങ്ങളൊക്കെ കുടിക്കും പെണ്ണുങ്ങൾ അങ്ങനെ ആരും ചായ കുടിച്ച് ശീലിച്ചിട്ടില്ല
ഏഹ്
അഓണ്ടന്നെ നമ്മക്ക് എടങ്ങേറുംല്ല നമ്മുക്ക് ദാഹിക്കുമ്പോ വെള്ളം കുടിച്ചാമതി അത്രേ ഒള്ളു രാത്രിക്കത്തെ ഭക്ഷണൊക്കായോ ഇൻ്റെ വീട്ടില് ആഹ് രാ അപ്പം രാത്രി ചപ്പാത്തി അങ്ങനൊന്നും ഉണ്ടാകൂലെ
അങ്ങനൊന്നുല്ല
ഏഹ്
അവിടെന്താ ചപ്
അഹ് ഇവടെ ഞാനിപ്പള്ളെ ഇന്റെ ഇത്താതന്റെ വീട്ടിലാ ഇബടെ ചോറന്നെണ് അതികേം ഞാന് സഹ ആഹ് രണ്ടേസം നിക്കാൻ വന്നാ രണ്ടോസം കൊണ്ട് പോകുപ്പം അപ്പോ ഉം അന്നേരൊ ഇന്റെ ഞാൻ താമസിക്കുമ്പോ അവിട ടെ ഞങ്ങളെ വീട്ടില് ഞാൻ രാത്രി ചപ്പാത്തെന്നെ ആക്കാ
ആഹ് ആഹ് പുത്യാപ്ലക്ക് ചപ്പാത്തി വേണേക്കും ല്ലേ
ആഹ് മൂപ്പർക്കും ചപ്പാത്തി വാണം പിന്നെ ഇൻക്കും ചപ്പാത്ത്യന്നെയാണ് ഇഷ്ടം ചോറ് വെയ്ക്കലില്ല രാത് ത്രി പിന്നെ വെയിറ്റിങ്ങനെ കൂടുമ്പോ നമ്മള് ഒന്ന് ശ്രദ്ധിക്കണല്ലോ അപ്പൊ ചോറ് രാത് ത്രിങ്ങനെ കഴിക്കൂല ഞാന്
ആഹ് ആഹ് മക്കളൊക്കെ ഇണ്ടോ
ഇല്ല മക്കളില്ല
കല്യാണം കഴിഞ്ഞിട്ട് കൊറേ വർഷായോ
ആഹ് മൂന്നാല് മാ കൊല്ലായി
ആഹ് ആഹ് പുത്യാപ്ലക്കന്താ പണി
ബിസ്നസാണ്
ആഹ് ആഹ്
ആഹ് ഇങ്ങക്ക് എത്ര മക്കളാണ്
ഇൻക്കൊരാളാ മോനെൽ കെ ജിയിലാണ്
ആഹ് ഒരാളാള്ളൂ
ഉം
ഉം ചെറിയമോന്ലേ
ആഹ് ആഹ് ഒരാളെന്നെള്ളൂ
ഏഹ് ഇങ്ങളെങ്ങനെ ഫാമിലി ആയിട്ട് താമസിക്ക്ണെ അല്ല ഒസ്-
ആഹ് അഫാമിലി ആയിട്ടന്നെയാണ് ഹസ്ബന്റിന്റെ- മ് മ്മണ്ട് പിന്നെ മ് അനിയനും അനിയന്റെ ഭാര്യയുണ്ട്
ഏഹ്
ഇപ്പ ഇവിടെ ആരും ഇല്ല അനിയ അനിയൻ പൊറത്താണ് ഗൾഫിലാണ്
അഹ്ആഹ് അപ്പോ ഭാര്യ ആഹ് വീട്ട് ആഹ് ഹ പ്പങ്ങളും മ്മിം മാത്രല്ലേ
ആഹ് ഉമ്മപ്പവ്ടല്ല മ്മാന്റെ ആങ്ങളന്റെ മോന്റെ കല്യാണാണ് ഞായറാഴ്ച അപ്പ അങ്ങട്ട് പോയതാണ് ആഹ് പ്പ ഞങ്ങളന്നെള്ളൂ ഞ്ഞ് എളച്ചി വരാൻ മതിയാവൂ എൻ- ന്താണ് കല്യാണം അടിപ്പിച്ചോള് വരാൻ മതിയാവു
ആഹ്
ഉം ഇപ്പൊറ്റക്കൊള്ളൂ
ഏഹ് ഒറ്റക്ക് നിക്കുമ്പോ ഒരു സ് സുഖം വേറെ ല്ലേ ആഹ് അനിയത്തിക്ക് നോക്ക്ണ് ഞമ്മള് മാത്രള്ളൊരു ലോകം
ത് അഅ് വല്ലാത്തൊരു സുഖള്ളാരു ജീവി
അതെ ആ ഒരു വേറെ തന്നെയാണല്ലോ മറ്റേത് മറ്റുള്ളവരൊക്കെ ഉണ്ടാവകുമ്പളേ നമുക്ക് ഒരു
നമ്മക്ക് ആ ഒരു ഫ്രീഡം കിട്ടൂല നമ്മള് ഇഞ്ഞ് ഒരു ഫുഡ് കഴിക്കാണെങ്കിൽ വരെ ആ ഒരു ഇത് നമ്മക്ക് കിട്ടൂല
ഒന്നിച്ച് കഴിക്കാൻ പറ്റല്ണ്ടാവു
ഉ പിന്നെക്ക അമ്മക്ക് ഇഷ്ടപ്പെട്ട ഇതൊക്കെ വാങ്ങാനും ആവാനും മക്കളഷ്ടത്തിനും അമ്മളെഷ്ടത്തിനും ഒക്കെ അവിടെ അനിയത്തിക്ക് മക്കളൊക്കെണ്ടോ
ആ അനിയത്തിക്ക് മക്കള്ണ്ട്
ആഹ് ആഹ്
പിന്നെ ആരെയാണാ വിളിക്ക്ന്ന്
അതട്ത്ത വീട്ടിലെ പെണ്ണിനെ വിളിക്ക
ഏഹ് വീട് അടുത്തെന്നെ വീട് ഇണ്ടാവേര്ക്കും
ആ അമ്മള് അടുത്തടുത്ത് വീടുണ്ട്
ആഹ് വീട്ടിൽന്ന് വിളിച്ചാൽ കേക്കുന്നിടുത്തായിരിക്കലോ അതങ്ങനെ
ആണ് ആ കൊലായില് ചേറ്റടിമ്മെ കേറിന്നാണ്ട് വിളിക്കാണ്
ആഹ്
ഉം
പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ
ഇല്ലല്ല കഴിച്ചിട്ടില്ല കഴിക്കണം ഞാൻ ഓനെ കൊറെേ കുറച്ച് എഴുതിപ്പിക്കാന് നാളത്തൊക്കെ ഒന്ന് നോക്കാനൊക്കെണ്ടേന്നി അതൊക്കെ ഒക്കെ ചെയ്ത്
ബന്റ്ല്ലേ നാട്ട് വീട്ടിലില്ലേ
ആ ഇപ്പൊ പുറത്തക്ക് പോയിന് നാട്ടിലന്നെയാണ് ഇവിടെ
ആഹ് എന്താ ജോലി
ഏസിന്റെ മെക്കാനിക്കാണ്
ആ ആ പിന്നെന്തൊക്കെയാണ് മഴൊന്നും ഉണ്ടാവുലേയ്ക്കുലെ
ഇന്ന് ആ ഇണ്ടെനി പക്ഷെ ഏ ര എന്നാലും കുറവന്നാണ് ഇതുവരെ ഇള്ളത് നോക്കുമ്പോ ഇന്ന് കൊറവന്നാണ് ഇന്നെലിം ഇന്നൊക്കെ കൊറവെന്നാണ്
ഇവിടേം കുറേ ദിവസായിറ്റ് ഭയങ്കര മൂന്നാല് നാല് അഞ്ച് ദിവസംങ്ങനെ അടേച്ച് ഭയ ങ്കര മഴയായിരുന്നു ചെറിയ മഴയോന്നുംല്ലേർന്നു അടീച്ച ആ മ
അപ്പൊ ഭയങ്കര തണുപ്പും ആയിരുന്നു പിന്നെ ഇങ്ങനെ മഴ പെയ്യുമ്പോ പേടിയും ആണ് ആ മഴ പെയ്യ അധികം പെയ്യുമ്പോ പേടിയാണ് ഇങ്ങനെ പെയ്യുമ്പള്
ആ ഇന്ന് രാവിലെ നല്ലം പെയ്തീനി നല്ല കാറ്റുമാഴേന്ന് രാവിലെ കൊറചേരം പിന്നെ അതങ്ങനണ്ട് നിന്ന് ഇപ്പം വല്യ കൊഴപ്പൊന്നുല്ല ചെലപ്പനി കൊറച്ച്ച്സം വെയിലാവും അതാവും എടേലൊരു വെയിലും എടേലൊരു മഴയും ഒക്കെ ഇണ്ടായാലൊരിതാണ്
അതെന്നെ അങ്ങനെയാകുമ്പോ കൊഴപ്പല്ല മഴന്നെ ആവുമ്പോ നമ്മക്കും ബുദ്ധിമുട്ടാണ് ഒണങ്ങി കിട്ടാനും എല്ലോം അതെ ഒണങ്ങി കിട്ടാനോക്കെ എടങ്ങെറെയിരിക്കും ഈ ഫാനിന്റെ ചോട്ടിൽ വെച്ചിട്ട് വേണ്ടെ ഒണക്കണെങ്കില്
ആ ഒണക്കണെങ്കിൽ അതാണെ ഇവലെ ഈ യൂണിഫോമും ഇതൊ ഒക്കെ ഒണങ്ങി കിട്ടാൻ ഭയങ്കര പണിയാണ് അതെക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആ അതെ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ
ആ ഇണ്ടാക്കൊക്കെ ചെയ്യും ഇങ്ങൾ ഇണ്ടാക്കോ ഉം ഉം ആ ഞാനും ബിരിയാണി ഒക്കെ വെ ക്കും പിന്നെ ഇങ്ങനെ നെയ്ച്ചോറ്
ആ അതെന്നെ ഉം മന്തി ഞാനിതുവരെ അങ്ങനെ ഇണ്ടാക്കി ഇല്ല ബിരിയാണി ഫ്രൈഡ് റൈസ് കഫ്സ അങ്ങനത്തൊക്കെ
ആ ആ ബിരിയാണിയാണ് രസം മന്തിന്റേം ഇതിന്റെക്കാളൊക്കെ രസം ബിരിയാണിന്നെ ആണ്
ഹാഹ് ഇണ്ടാക്കാൻ ഇൻക്ക് കഴിയി ബിരിയാണി ഇഷ്ടാണ് പക്ഷെ ഏറ്റവും എത്ര തിന്നാലും മതിവരാത്തൊരു സാധനം മന്തിയാണ് എനിക്ക് എന്താന്നറിയില്ല എത്ര കഴിച്ചാലും മതിയാവൂല അതെ എനിക്ക് ബിരിയാണി ഇഷ്ട ഇഷ്ടല്ലാന്നല്ല എൽ പക്ഷെ എല്ലാ ബി ബിരിയാണിയല്ല ഈ ചെലെ സൈഡിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത് പറഞ്ഞറിയി യിക്കാൻ പറ്റില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ട അധികം എന്താ പറയാ അധികം എണ്ണയില്ല ക്കെ ചോറ് ഡ്രൈ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിപ്പൾത്തെ ഈ തലശ്ശേരി ബിരിയാണിയൊക്കെല്ലെ ആഹ് ഈ ഈ തലശ്ശേരി ബിരിയാണില്ലേ അത് ഭയങ്കര ഇഷ്ട എനിക്ക് പക്ഷെ ഞാനത് കഴി എന്റെ ഹസ്ബന്റിന്റെ ഉമ്മ ണ്ടാക്കും ഭയങ്കര ഇഷ്ടാ ബിരിയാണി എനിക്ക് ഇന്ന്ട്ട് ഞാൻ ഹുസ്ബന്റ്നോട് പറയും ഉമ്മണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ് ട്ടാണ് ഇനിക്കീന്ന് ഞാൻ കൊറേ തിന്നും ചെയ്യുംന്നിട്ട് അത് ബാക്കി ഉണ്ടെങ്കിലൊക്കെ ചൂടാക്കിറ്റൊക്കെ ഞാൻ കഴിക്കും
ഹല്ലോ ആഹ് ബിരിയാണി അല്ലെങ്കിലും ബാക്കിയായ നമ്മക്ക് ചൂടാക്കി കഴിക്കാൻ നല്ല രസാണല്ലോ
ആഹ് അതെ ആ പക്ഷെ എന്താന്നറിയില്ല മന്തി എത്ര കഴിച്ചാലും മതി വരുന്നില്ല ബിരിയാണിനെങ്ങായിഒരു പടി മുന്നിൽ മന്തി ആയിട്ട് തോന്നും എനിക്കി വയങ്കര ഇഷ്ട മന്തി ഹലോ.
ഹലോ.
കേൾക്കുന്നില്ല
ബിരിയാണില്ലങ്കിലേ ബാക്കിണ്ടായ ചൂടാക്കി കയിക്കാൻ പ്രത്യേക രസാണറിയാ.
അത് രസാ ഫ്രഡ്ജിൽ വെച്ചിട്ട് ചൂടായിതിന്നുമ്പോ രസാണ്. മ് അത് അത് ഫ്രൈഡ്രൈ. സൊന്നും അങ്ങനെബിരി ഫ്രഡ്ജിൽ വെച്ച് ചൂടാക്ക്യാ ടേസ്റ്റ് ഉണ്ടാവൂല്ല. ഞാൻ കയിച്ചില്യ അതൊണ്ട് എനിക്ക് വല്യ താല്പര്യൂല്ല പക്ഷെ ബിരിയാണി. മന്തി അതൊക്കൊരു ഭയങ്കര ടേസ്റ്റാ ഫ്രഡജിൽവെച്ച് പിന്നെ ചൂടാക്കി കയിക്കാൻ മന്തി മന്തി എനിക്കിഷ്ടള്ളത്കൊണ്ട് ഇക്ക്‌ ഇഷ്ടാണ് കഴിക്കാന് ഫ്രഡ്ജിൽ വെച്ചിട്ടും പിറ്റ്യേന്ന് എനിക്ക് ടേസ്റ്റ് കൂടിയമാതിരിയാ തോന്ന.
ആഹ് ആഹ് മന്തി നമ്മള് കടേന്ന്ങ്ങനെ. ടക്കൊക്കെങ്ങനെ ഇപ്പല്ലാരും എന്ത് പരിപാടിണ്ടെങ്കിലും വേം മ
ആഹ് അതെ ഇപ്പൊ എന്ത് അതിപ്പോ ഏടെ പോയാലും മന്തി ഇപ്പം ബിരിയാണി കാണാനേ കിട്ടൂല.
ബിരിയാണില്യാ
മ് ഇല്ലേ ഇല്ല ആദ്യൊക്കെ എവിടെ പോയാലും ബിരിയാണ്യേനു ഇപ്പൊ എവടെ പോയാലും മന്ത്യാണ്. പഷേ എന്തോ ഇനിക്ക് ഭയങ്കര ഇഷ്ടാണത് ഇവിടെ ഇത്താത്തണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പൊ ഞാൻ ഇവിടെ നിക്കാൻ വന്നപ്പള് വന്നന്ന് മന്തി പീട്യേന്ന് വാങ്ങിയതാണ് പക്ഷെ ആ റയ് സ് ഭയങ്കര ഇഷ്ടപ്പെട്ടീല്ല എനിക്ക്.
ആ ചെലത് നന്ന്
ലാത്തെ പക്ഷേ അത് കയിഞ്ഞൊരു മൂന്നാലൂസം കയിഞ്ഞപ്പോ ഇവിടെ അരിണ്ടായിരുന്നു അപ്പൊ ഇത്താത്തറിഞ് അമക്ക് മന്തിയാക്കാന്ന് ഇത്താത്ത മന്തിണ്ടാക്കി. അത് ഭയങ്കര ടേസ്റ്റ് ഞാൻ ഉച്ചക്കും തിന്ന്ക്ക് വൈകുന്നേരം തിന്ന്ക്ക് രാത്രീം കയ് ഭയങ്കര ഇഷ്ടാണ് ഇപ്പക്ക് ഇത്താത്തണ്ടാക്കുമ്പൊ ഭയങ്കര ടെസ്റ്റാ ആതെ. ഇത്താത്തയ്ക്ക് അയ്ന് ഭയങ്കര കുക്കിങ്ങിലൊക്കെ ഭയങ്കര ഉഷാറാ. എല്ലാ സ്പെഷ്യലും ഉണ്ടാക്കും ഉമ്
ആണെങ്കിൽ പിന്നെല്യേ ആരേം പേടിക്കാതെ അമ്മൾ എടുത്ത്ടുത്ത് ശീലായാല് നമ്മുക്കൊക്കെ ഇതാണ്.
നല്ല സുഖാണ്.
ആഹ് സുഖാണ് അമ്മളൊക്കെ
ആഹ് അതെ മറ്റേതെല്ലാരും ഉണ്ടാവമ്പള് നന്നായില്ലെങ്കിൽ എന്തേലും പറയോ ആഹ് അങ്ങനത്തെ വേചാർണ്ടാവു.
ത്യാണല്ലോ മ്മ്ഹ്.
അതൊണ്ട് ഞാനങ്ങനെ ഇണ്ടാ ക്കല്ല പക്ഷെ ഇഷ്ടാണ് എനിക്കറിയും ചെയ്യും എലൊണ്ടാക്കാൻ കൊറെയൊക്കെ ഞാൻ ഇണ്ടാക്കിട്ടിണ്ട്. ഏഹ് എന്താറിയാ. ഫ്രൈഡ് റൈസ്, കപ്സ, ബിരിയാണി. പിന്നെങ്ങനെ എറച്ചി ചോറ് പോലത്തൊ ക്കെ ചോറ് ആഹ് കഫ്സ നല്ല ടേസ്റ്റാണ്. അത് ഫ്രൈഡ്റൈസിക്കി വല്യ ഇഷ്ടല്ലാത്തെ വെച്ചാ അതില് വെജിറ്റബിൾ കൊറേടല്ലോ. ന്ക്കി ബീൻസൊന്നും ഇക്കി അത്ര ഇഷ്ടല്ല അപ്പൊ അതൊക്കെ കൊറെ. ആഹ് ബീൻസാ കൂടുതൽ ഇടും ചെയ്യാ അതൊണ്ടന്നെ എനിക്ക് വല്യ താല്പര്യല്ല. ചിക്കനും ഇതൊക്കെ കൊറെ മുട്ടയൊക്കെ കൊറെണ്ടങ്കി ഇഷ്ടാ
ആഹ് ആഹ് അതിക്കി വല്ല ഞാൻ അങ്ങനെ ഇതെരെ അത് വെച്ചോക്കീട്ടില്യാ. ബടെ ബിരിയാണി നെയ് ചോറ് പുതിയാപ്പളക്ക് നെയ്ച്ചോറും പോത്തും ഭയങ്കര ഇഷ്ട.
ഏഹ് അഹ് ട്ടെഷ്ടാണല്ലോ ബീഫും നെ ചിക്കനകാൾ കൂടുതൽ ടേസ്റ്റ് ബീഫും ബീഫ് വരട്ടിയതും നെയ് ചോറു ആഹ് അടിപൊളി.
ചമ്മന്തി തൈര് അച്ചാറ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഉമ്
നല്ല ടേസ്റ്റ് ആണല്ലോ കൊറേ കറിയക്കെ ഒഴച്ച് തിന്നുമ്പോ ഒരു സുഖമാണ് ഉമ് അതെ. നല്ല ഫ്രൈയും ബീഫ് ഫ്രൈയും ഒക്കെ ആഹ് ആയിക്കോട്ടെ ശരി.